അഹ്
ആഹ് ആഹ്
എല്ലല്ലാ പറഞ്ഞോളൂ അപ്പൊ ഈ ഇങ്ങനെ ഈ ടെന്റ് എന്താ പറഞ്ഞ നമ്മള നിർ
ആഹ് അതന്നെ അപ്പന്ന് വെച്ചാല് ഞ്ഞം നമ്മള് ഇപ്പൊ നമ്മ സമളം പോകുമ്പോ രാത്രിയാണ് എത്തുന്നത് എത്ത ച നമ്മളിപ്പോ പകലെത്തിയാലും അവർ അവട്ത്തെ ഇത് തൊടങ്ങ്ണഹ് ഉച്ച മുതൽ അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ അവ്ടെ കഴിഞ്ഞാല് നമ്മളൊരു ദിവസം തൊടങ്ങ്ണത് മ്മള് ഒരു ദിവസത്ത്ക്ക് ഇത്ര അങ്ങനെയാണ് കൊട്ക്കാ അപ്പൊ ഒരു ദിവസം തൊടങ്ങ്ണ നമ്മളന്ന് രാ ഉച്ചക്ക് ഫുഡൊക്കെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് നമ്മള് അങ്ങണ്ട് പോയാല് അവര് നമ്മളെ കൊണ്ടോവും ജീപ്പില്
ആഹ് അതന്നെ ബ കെട്ടിടത്തില്ണ്ടാവൂലേ ബാത്റൂമും കാര്യങ്ങളൊക്കെ
ആഹ് അയില് ബാത്റൂമ്തൊക്കെണ്ട് അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ മാറീറ്റ് യമ്മക്ക് എന്ത്യ്യാ ഇത്‌ ഇവ്ട്ക്ക് പോ ആഹ് രാത്രിക്കത്തെ ഭക്ഷണം അവര് താ ഇണ്ടാവും പിറ്റേ ദിവസം രാവിലക്കത്തെ ഭക്ഷണവും ഉണ്ടാവും അത് വരെ ഇങ്ങട്ട് ആഹ് അത് അതൊ ക്കെ തി ഇവരീ ബിൽഡിങ് ഈ കെട്ടിടത്തിലെന്നെ ഇണ്ടാക്കാൻ ള്ളെ അതൊക്കെ ഇണ്ടാക്കാ അത് ഞമ്മക് ക്ക്‌ത് ടെന്റിന്റെ അവ്ട്ക്ക് കൊട്ന്നെരും പിന്നെ ആഹ് ടെന്റിന്റെ അവ്ടെന്നെ എഹ് സിംഗ്ള് സിംഗ്ള് ചെലോ ഒറ്റക്കൊറ്റക്ക്‌ വര്നോര്ണ്ടാവുലേ ചെക്കന്മാരൊക്കെ അവർക്ക്‌ള്ളതുണ്ടാവുണ്ടെങ്കെ അപ്പൊ അവരെല്ലാരും കൊറേ ചെക്കന്മാര്ണ്ടാന്നു ഞങ്ങളന്ന് പോയന്ന് ന്നട്ട് നമ്മള് രാത്രി തീയോ
ത്ത തീ കെട് ക്ക്‌ണതേ വെരെ
ആഹ് ആഹ് ആഹ് എന്ന്ച്ചാല് അവരൊക്കെ കൊറച്ച് വിട്ടു വിട്ട് വിട്ട്ട്ട്ച്ച് ങ്ങനെ ഒര് അടട്ത്തടുത്തൊക്ക ആയിതന്നേണ് ഏ കപ്പ്ൾസ് പിന്നള്ളത് വേറെണ്ടാവും പിന്നെ എന്താച്ചാല് അവ് അവര് വര് അവരുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യാണ് കാരണം അവര് നമ്മളെല്ലേത്തിനും നല്ല ഇതാണ്ച്ചാ രാത്രി തീയൊക്കെ കൂട്ടിട്ട് പാട്ട്പാടും ചെണ്ട കൊട്ടാ അതൊക്കെ തന്നെ അവര് അവര്ടെതായ ഇത്ണ്ടാവും ഇപ്പ നമ്മക്കായലൊക്കെ ഇങ്ങനെ കാണാ എന്നാ പറ്റി പിന്നെ ആഹ് അപ്പൊ അന്നും മി മോന്ണ്ട് മൂത്താള്ണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ പോയിറ്റ് രാത്രി നമ്മള് ഡ്രസ്സൊക്കെ മാറിട്ട് പിന്നെ ഞക്ക് അതില്ല അത്ന്ച്ച്ഴ്‌ഞ്ഞാല് ട്ട്ഇത്ങ്ങനെ ഒറപ്പിച്ച്ക്കാണ് താഴത്തൊക്കെ നല്ല ഇതൊക്കെ വിരിച്ചിട്ട് എന്താ പറയാ എന്താച്ച അപ്പൊ ഞങ്ങള് അന്ന് പോയന്ന് ഞങ്ങള് രാവിലെ പോയിട്ട് ഞങ്ങള് എടക്കൽ ഗൂഹൊക്കൊ പോയി അതൊക്കെ കണ്ട് ഇന്നട്ടാണ് പിന്നെ ഞങ്ങള് വ്ടെ എത്ത്ണഹ് ഞങ്ങള് വെയ് സമയത്തല്ലെ എത്ത് ത്തണ്ടൊള്ളു അപ്പൊ അങ്ങ്നെ ഞങ്ങള് തൊക്കെ കണ്ട്
പോയിനി ഞാൻ കണ്ട്
ആഹ് ആഹ് മേലക്കൊക്കെ ആഹ് അവ്ട്ന്നന്നെ അവിടുന്ന് എന്താച്ചാല് ഇക്കാനെ അട്ട കടിച്ച് അട്ട കടിച്ചാ പിന്നെന്റിക്കാക്ക് ഭയങ്കര പേടിയാ കാര്നം പിന്നെ ഇക്കപ്പോ പ്പഞ് വയനാട്ക്ക് പോവുല്ല്യന്ന് പറയാ എന്താച്ചാല് അട്ട നമ്മളെ കടിക്കണഹ് നമ്മളറിയൊന്നുല്ല്യ ഷെ അട്ടകട്ച്ച്ട്നാ ആന്നെചെയ്ഞ്ഞാ നമ്മളെ ചോര ഇങ്ങനെ കുടിച്ചട്ട് ഇങ്ങനെ വീരക് ചോര ഒലിക്ക്‌ണഹ് കാണാ അപ്പൊ ഇത് നമ്മളെ മത്ത്ന്ന് ചോരൊക്കെ കുടിച്ചിട്ട് ഇത് വീർത്തിട്ട്ണ്ട് വീണ് പക്ഷെ ഇക്കാക്ക് ഭയങ്കര പേടിയാ ഈ കാടിന്റെള്ളിചെന്നിട്ട് ആഹ് ഉപ്പിട്ട അപ്പൊ ന്നട്ട് ഉപ്പേയ്റ്റ ഇന്റെ ഇക്ക നടന്നിര്ന്നെഹ് പക്ഷേ അവര് പറയ്ണതി ടെന്റിന്റെ ഉള്ളിൽക്ക്‌ അട്ട കേറൂലന്നാ അവര് പറയ്ണഹ് അയ്ന്ള്ളതൊക്കെ അവര് ചെയ്ത്ണ്ട് അപ്പൊ ഇക്ക പറയും ഏ ആഹ് ങ്ങക്ക് ക്കതൊക്കെ പറയാ ഞങ്ങള് രാത്രി ഇതും വിസൊസ്ച്ച് കെട്ന്നൊറങ്ങും രാവിലാവുമ്പോ അട്ടൊക്കെ വെൽതായിണ്ടാവും ഞങ്ങള് ചെർതായിണ്ടാവും
ആഹ് അങ്ങനെ ആഹ്
അഅയ്‌ന്റെ ഉള്ളിക്കൊന്നും കേറിട്ടില്ലാട്ടാ അപ്പൊ ഞങ്ങടെ കൂടെ വന്നക്കാന്റെ കൂട്ട് ആഹ് സിബ്ബ്ടും ആഹ് പക്ഷെ അയ്‌ന്റെ ഉള്ളിൽക്കൊരു വെളിച്ചണ്ടാവും ആഹ് ഉള്ളീന്നുട പൊർ ത്ത്ന്നുട പക്ഷെ അയ്ന്റെ ഉള്ളീക്ക് പൊറത്ത്ത്തെ വെളിച്ചം നമ്മുടെ അയ്ന്റെ ഉള്ളിക്ക് ഇങ്ങനെ കാണും
ഞമ്മക് പൊർത്ത്ള്ളോളെ കാണാൻ പറ്റോ
അയ് അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷെ വെളിച്ചണ്ടാവും ആ തുണിയുടെ ഉള്ളിൽ കൂടെ വെളിച്ചങ്ങനെ പൊർത്ത്ക്ക് ആഹ് ഏ യെ ഇല്ല്യ അതുംല്ല്യ രണ്ട് അങ്ങടുഇങ്ങടും കാണാൻ പറ്റില്ല ഉള്ളിലും പൊർത്ത്ത്ക്കും പക്ഷെ നമുക്ക് വെളി ച്ചണ്ടാവും ഉള്ളിൽക്കൊരു വെളിച്ചം ആഹ് ഒര് വ ട്ടെങ്കിലും ഒരു വട്ടെങ്കിലും നമ്മളഹ് ഒന്ന് അനുഭവി ച്ചറിയണം ഇപ്പ അങ്ങനെ ഇഷ്ടം പക്ഷെ കണ്ടപ്പോ എന്താച്ചട്ട കുട്ടിള്ള കാരണെയ് കൂടെ കുട്ടിയുണ്ട് പിന്നെ കാടിന്റെ ഉള്ളിലും അല്ലേ നമ്മള് പെട്ടെന്നൊന്ന് വിളിച്ച റേഞ്ച് ഇല്ല അമ നമുക്ക് ഫോണായിട്ടൊന്നും ഒരാൾക്കും വിളിക്കാനൊന്നും പറ്റുന്ന റയിഞ്ച് ഒന്നുമില്ല അവരന്നെ പര പരസ്പരം ആ സംസാരിരിക്ക എങ്ങനെ വെച്ചാല നമ്മളെ മറ്റു സംഭവമില്ല വോക്കി ടോക്കി പറയില്ലേ ഇങ്ങട്ട് ആഹ് ആഹ് ആഹ് അങ്ങനത്തെ സാധനത്തിലാണ് അവര് അവരിപ്പോ അവരെ കട ഈ സ്ഥലത്തക്കുള്ള പലചരക്കും സാധനങ്ങളൊക്കെ കൊൂടുന്നുണ്ടെങ്കിൽ തഴത്ത് ജീപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അടിവാരത്ത് ജീപ്പ് വന്നിട്ടണ്ടെങ്കിൽ അവര് ഇതിലാ വിളിക്കുക എന്നിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്ന്ന് പറയും അപ്പൊ ജീപ്പ് വരണ്ട് സാധനം കൊടുത്തയച്ചണ്ട് പറയും അങ്ങനെ ഇതിലാണ് വിളിക്ക അങ്ങനൊക്കെ റേഞ്ജ് ഇല്ല വിളിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് പിന്നെങ്ങോട്ട എന്തെലും സംഭവിച്ചാ പിന്നെ രാവിലെ എന്നിട്ട് നമ്മൾ എണീറ്റ പിന്നെ രാവിലെ എണീറ്റപ്പ ഞങ്ങക്ക് നല്ലതായിട്ട് പിന്നെ അവര് ഒന്നിനും റേഞ്ച് ഇല്ല എന്നച്ചാ ഹൈ റേഞ്ച് ആയോണ്ട് ഇത് ഏറ്റവും മേല എന്താണ് അരുണമല എന്ന് പറഞ്ഞട്ടുള്ള സ്ഥലാണ് ഞങ്ങങ്ങള് പോയത് അവര് ഞമ്മൾ ട്രക്കിങ്ങിന് കൊണ്ട് പോകും പസ് രാവിലെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഇതൊക്കെ ഉണ്ട് നല്ല വെള്ളം അങ്ങനെ ഒഴുകണ അത് ല് നമുക്ക് പോയി കുളിക്കുകയും ഒക്കെ ചെയ്യുക കളിക്കുകൊക്കെ ചെയ്യ അത് കഴിഞ്ഞാൽ പിന്നെ മേലെ അരുണമലയൊക്ക് നമ്മളെ കൊണ്ട് പോകും അതൊക്കെ കണ്ടിട്ട് പിന്നെ രാവിലക്കത്തെ ഫുഡും ഭക്ഷണം കഴിച്ചിട്ട് നമ്മുക്ക് അവിടെന്ന് ഇറങ്ങാം പിന്നെ ഉച്ചയ്ക്ക് പിന്നെ എവിടെലും
ഇടക്കൽ ഗുഹ ആ് ഇടക്കൽ ഗുഹേന്റെടുക്ക പോയപ്പള അയിന്റെ ഉള്ളില് ഭയങ്കര ഒരു സൗണ്ടും ഇതൊക്കെ ഞ വർത്താനം
കേറാണ്ട് കൊറെ കേയറാണ്ട് വയ്ക്ക്ണോൽക്കെ പറ്റുള്ളൂ ആ ഇന്റെക്കന്ന് മോന എടു
ആഹ് അതെന്നെ
കൊറേ കയറി കഴിഞ്ഞ പിന്നെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അങ്ങനെ ആ പടികള് വെച്ചിണ്ടല്ലോ ആഹ് അങ്ങനെ കൊരങ്ങമാരുണ്ട് അതാണ് ഏറെ പേടിഎനിക്കും അതാട്ടെ
മൂന്നാർക്ക് പോയപ്പോളെയാ മറ്റേ നമ്മള് ഇരവികുള പറഞ്ഞ സ്ഥല ത്ത് പോയി അപ്പൊ ബസ്സിന് പോയില്ലേ ആ ബസിന് പോയപ്പ നമ്മുക്ക് എന്താ പറയാ അവിടുന്ന് മലന്റെ മോ. വരയാടിനെ കണ്ട മലന്റെ മുകളോ വെള്ളം വരൂലെ ഇങ്ങനെ ഒലിച്ച വെള്ള കുടിച്ച നല്ലതാണ് പറഞ്ഞേക്കാം
അതെല്ലെ ഇല്ല ഞങ്ങള ഞങ്ങളൊന്ന് പോയ സമയത്ത മഴയള്ള സമയല്ല അപ്പൊ അങ്ങനെ വെള്ള ആ അങ്ങനെ അതൊന്നും ഉണ്ടായിണ്ടില്ല വെള്ളം കണ്ടില്ലട്ടോ
ആ വെള്ളം ഇങ്ങനെ ഒലിച്ചച്ച് പോവുന്നുണ്ട് ഒലിച്ചത് ഒരു പൈപ്പ് കൂടെ അങ്ങനെ വരുന്നുണ്ട്
അത്
കൂടുതല ഇങ്ങനെ അപ്പൊ അവിടുന്ന് ഇംഗ്ലീഷുകാരൊക്കെ കുടി കിണ്ട അത് എന്താന് വച്ചാൽ
അത അവർക്ക് അവരിനെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചുണ്ടാവോ അങ്ങനെണ്ടോന്ന് അറിയില്ലാട്ടാ എനിക്ക് ആ നീലക്കുറിഞ്ഞി പൂക്കണ സമയത് ഒന്ന് അങ്ങോ്ട്ട് പോണം എന്നുണ്ട് അ
അല്ല അത് നമ്മക്കന്നെ മനസ്സിലാക്കാം ക്ക എന്താ വച്ചാൽ ഈ മല വലിയ പാറന്റെ മുകളിന്നാണ് വരുന്നത് വള്ളം
അതെല്ലേ ആ അല്ലെങ്കിലും നമ്മളിപ്പോ ആഹ് വയനാടും അങ്ങനെയൊക്കെ പോയാ ആഹ് നമ്മളിപ്പോ വെള്ളച്ചാട്ടൊക്കെ ഉണ്ടാവില്ലേ പിന്നെ പറയാ നമ്മളിപ്പോ ഈ അതിരപ്പള്ളി അങ്ങനെയുള്ള സ്ഥലതുള്ള വെള്ള ചാട്ടത്തിൽ ആ വെള്ളമൊക്കെക്ക് കുടിക്കാം കാരണം പാറ പെ ച്ച് വരുന്ന ഏറ്റവും. നല്ല
അതന്നെ ഈ ആ അതന്നെപ്പൊ ഈ പാറ പൊട്ടി വരുന്ന വെള്ളമാണ് അതൊണ്ടാണ് ഈ വരയാടുകൾക്കൊക്കെ ഒക്കെ ആ വെള്ളം ആയികാരം ഓല് കു
ആഹ് പക്ഷെ അധികം ഇല്ല ഇപ്പോ ആടുകൾ അങ്ങനെ ഇല്ല അതികം ഒക്കെ ഇങ്ങനെ ചത്തിട്ട് ആ ആ നീലക്കുറിഞ്ഞിയുടെ ചെടി കണ്ടിട്ടോ ഏഹ് ആ ആ സ്ഥലത്ത് നീല കുറിഞ്ഞി പൂക്കും അത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴല്ലേ പൂക്കള്ളൂ, അപ്പൊ നമു കാണാൻ പോവാൻ നല്ല ബുദ്ധിമുട്ടാവും കാരണം നറേ ആൾക്കാരുണ്ടാവും.
വരയാട് വരയാടില്ലെ. അയിന് എന്താലോ സിംഗി ഭക്ഷണം കൊടുക്കല് എന്താറിയോ.
അ ആഹ് എന്താ
എന്താ കൊടുക്കല് ഒര്?
അത അവര് ഇല്ല ന അവർക്ക്ള്ള ഫുഡ് അവരെ ചല് അവര് വടെ അവര് ഒരു ഇതാക്കി വിട്ട്ക്കാണ് അവര് ഒരു കാട്ടില് ജീവിക്ണ പോലെ ആ കുന്ന്മ്മെ ഇങ്ങനെ നടന്നിട്ട് ഇള്ള പുല്ലൊക്കെ തിന്ന്ട്ട് അവരങ്ങനെ ജീവിക്കും. ആഹ് അല്ലാതെ നമ്മള്പ്പോ നമ്മള്പ്പോ ഈ കാഴ്ചവംഗ്ലാവിലൊക്കെ മൃഗങ്ങൾനെ വളർത്ണ കൂട്ടി വളർത്ത്ണ പോൽത്തെ ഇതല്ല അവടെ അങ്ങൻത്തെ രീതിയല്ല അവ അവര് ഇതിനി ഇങ്ങനെ ജീവിക്കും, അവര് ഇണകളായിട്ട് നടക്കും, അങ്ങനെ അങ്ങനെ ജീവിക്കാണ്.
ഞങ്ങള് ചായടിക്കാൻ വരുമ്പോഴൊക്കെ ആ വരയാടവിടെണ്ട്. ന്ന്ട്ട് അത്ങ്ങനെ അങ്ങനെങ്ങനെ എടുത്ക് വരുമ്പളേയ്
ഏ ഇപ്പൊ ഇത് വന്ന്ണ്ട് ഇപ്പൊ അതേപോൽത്തെ ഇങ്ങള് തൃശ്ശൂര് പാ സൂ തില് പോയിരുന്നോ?
ആഹ് ഇല്ല ഇല്ല തൃശ്ശൂരോ ഇല്ലല്ല ഞങ്ങനെ ന്തില് തൃശ്ശൂർക്കല്ല തൃശൂർ കൂടെ ഞങ്ങള് ഇത് കണ്ടീന എന്താ മറ്റേ ഈ മീന്റെ ഇതല്ലേ കാ ഒരു ചില്ലിന്റെ ഉള്ളൂകൂടെ കാണ് തെ അവടെ സ്ഥലന്ന് വല്യര് ഓർമല്ല.
പഞ്ചവടി അത് ത്രിശൂരല്ല അത് എടക്കഴിയൂര്.
ആടക്ക ആണന്തോറ സ്ഥലം നല്ലാ ഭംഗിണ്ട് ചാവക്കാട് എന്ത് ഭംഗിണ്ട്. ആഹ് മാറാ എന്ത് ഭംഗിണ്ട് അത് ങ്ങനെ മീന് അങ്ങനെ കടലിന്റെ ഇത്
ആ എന്താ പറയാ ഗവൺമെന്റിന്റെ ഇതുണ്ടല്ലോ ആഹ് അത് അത്യാവശ്യം സമയടു ത്തിട്ടുണ്ടാക്കിയതാണ് എത്രോ ഏക്കറ്ലാണത് ആ അതൊക്കെ ഞങ്ങക്ക് ഇവടെ എടുത്താണ് ട്ടോ. ക്കഅധികം ആഹ് ടിക്കറ്റിന് ഇപ്പോ അന്ന് അന്ന് മുന്നൂ ഞങ്ങളൊക്കെ പോവുമ്പോ മുന്നൂറ്റി അമ്പത് ഒള്ളൂ. പക്ഷെ ഇപ്പം നാനൂറാണ്, ആഹ് നാനൂറൊക്കേ ആക്കിക്ക് ആക്കി.
ആഹ് നാനൂർ ആക്കിയാല് എന്താണ് അത്രയ്ക്കും പൈസ ചെലവ് അയ്ന്ണ്ട്.
അയ് നമുക്കൊരു ഒരു അനുഭവം തന്നെയാണ് കാരണം നമ്മളെ എടു എടുത്തന്നും അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഗൾഫിലാ ള്ളത് അങ്ങൻ ദുബായിലാട്ടോ എന്തോ ഒരു ള്ളത്, അപ്പൊ നമ്മക്ക് ഇങ്ങൻതൊക്കെ കാണാന് നമ്മടെ അടു ത്ത് ഉണ്ടാവുമ്പോ നമ്മള് പിന്നെ ഒരു വട്ടെങ്കിലും പോണ്ടേ പക്ഷെ
ക്കെ അയ്ന്റെ ഉള്ളില്ണ്ടാവും ചേലെട്ത്ത് ചേലോ ഇങ്ങനെ പെണ്ണ്ങ്ങള് വേഷ
അത് പിന്നെ അവര് ആഹ് ഇവടിണ്ട് ഇവടെ ഇതാണ് ഇവടെ ഒരാ ആണാണ്ടായിര്ന്ന് ഞങ്ങള് പോയ സമയത് ഇപ്പോ പെണ്ണ്ണ്ട് തോന്ന്ണ്.
അത് ഇങ്ങനെ ഇന്നാള് ഉ ഊ പേപ്പർല് ണ്ടായിനു ഒരു പെണ്ണ് ശ്വാസം കിട്ടാതെ
ആഹ് അവര് കൊർച്ചു നേരം ഇങ്ങനെ അവര് ഒരു മൂക്കിന് ഒരു സാധനം ഇട്ട്ണ്ടാവും. ശരിയല്ല മത്സ്യകന്യകായിട്ട് വരുമ്പോ അവര് അത് ഇടില്ല, കാരണം അയ്ന്റെ മുഖംങ്ങനെ കാണണ്ടേ നല്ല ഭംഗിയായിട്ട്. അപ്പൊ അത് കാരണം ചേലർക്ക് അത് പറ്റ ശ്വാസം പിടിച്ച് ന്ക്കാം പറ്റ്ണ്ടാവുലേര്ക്കും. അവരിങ്ങെനെ വ് പൊർത്ത് എപ്പളെപ്പളും ഇങ്ങനെ പൊന്തും അവര് മേലേക്ക് ഇങ്ങനെ പൊന്തും താഴും ചെയ്തിട്ടാണ്.
പീരിയൻസ്ണ്ടാവും ഇങ്ങനെ ചെയ്യാനും അങ്ങനെ പൊന്താനും താവാനും. തൊക്കെ ചെയ്തിട്ടല്ലേ ങ്ങനെ വ്ടല്ലേ.
ആഹ് ആ പക്ഷെ ആഹ് അത് നീന്താനു അറിയണം പിന്നെ അവരിങ്ങനെ ഒരു കുമിള പോലെ ഇങ്ങനെ വിട്ടോണ്ടിരിക്കും മേലേ അവർക്ക് ആഹ് ശ്വാസം ന്നിട്ട് കൊർച്ച് കഴിയുമ്പോ അവര് മേലക്ക് പൊന്തും ന്നിട്ട് വീണ്ടും താഴ്ത്ത് വരാ അങ്ങനെ ചെയ്യാ പക്ഷെ ചേലോർക്ക് ആദ്യായിട്ടൊക്കെ ചലോ ഇവരി ഇതൊക്കെ ചെയ്യ്ന ആൾക്കാര് പൊറ ത് ന്ന് വര്ണെ സ്ഥലങ്ങളിൽ ല്ലോരാവൂ ലേ ഫിലിപ്പീൻസും അങ്ങൻത്തൊക്കെ. അപ്പൊ അവരൊക്കെ ഇത് ചെയ്യുമ്പോ അവർക്ക് ചേൽപ്പോ പൈസക്ക് വേണ്ടീട്ട് ചെയ്യാ ഇങ്ങനെതാ അനുഭവം ഉ ഉ ആഹ അതനെ അവർക്ക് അറിയ
ഇ പെട്ടെന്ന് രക്ഷിക്കാനായിട്ടുള്ള സംവിതംഞ്ഞാൽ
ആഹ് ചിലപ്പോ ഇത് ഇങ്ങനെ ആ പെണ്ണ അങ്ങനെ ചെയ്യണത് അവർക്ക് തോന്നിട്ടുണ്ടാവില്ലരിക്കും മരിക്കാനുള്ള എപണം അങ്ങനെ എന്തോ എന്താണ്ടായിന്ന് അറിയില്ല
ആഹ് ഇപ്പൊ ഞാൻ കണ്ടത് അങ്ങനെ പിന്നെ അങ്ങനെ വെച്ചുകാണ്ടാക്കാണ് ചെയ്യണത് കണ്ടത്
ആഹ് ആഹ് മുഖത്ത് ഇത് വെക്കും പക്ഷെ ചില സ്ഥലത്ത് നല്ല പരിചയമ ഉള്ള ഉണ്ടാവും അവരെ മുഖം നല്ല ഇവ മുഖ ഒെ ചെയ്തിട്ട അൊ അങ്ങട്ട ഇക്ക തെയാണ് ഇതിൽ വരുന്നത് അവർക്ക് ഈ പൈസൊക്ക ആവശ്യത്തിന് വേണ്ടിട്ട അവ ഇതിനൊെ ഒരു മണിക്കൂറിന് ഇത്ര രൂപൊക്കെേിക്കും പക്ഷേ തന്നെ അവർക്ക് ദാരിര്യം കാരണം ഒക്കെ ആക്പ അവ ഇത നിങ്ങ അപ്പൊ തൃശ്ശൂരുള്ള ഗവൺമെന്റിന്റെ ഒരു പാർക്ക് പുതിയത് വന്നത് അറിഞ്ഞിക്കണോ
ആഹ് ആധാറിലീ എടാ ഞാന് മഴ വരരുന്നുണ്ട് മഴ വരരുന്നുണ്ട് കുറച്ചിടം വിളിക്കാം
ആഹ് ആഹ്